എന്ത് ചെയ്യുവായിര്ന്ന്
ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു. പിന്നെ സമയമൊക്കെ പോവാൻ വേണ്ടിട്ട് പുതിയ സിനിമകളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന്. അവിടോ?
ആണോ ഞാനും ഒരു സിനിമ കാണുവായിരുന്ന്. ഒരു പഴേ സിനിമ പഞ്ചാബി ഹൗസ് നല്ല സിനിമയാ
ഞാൻ സത്യം പറഞ്ഞ ആ സിനിമ കണ്ടിട്ടില്ല
ആണോ? ഭയങ്കര കോമഡിയാ ചിരിച്ചിരിച് ഊപ്പാട് വരും നല്ല രസവാ ദിലീപിന്റെ സിനിമയാ
ആഹ് ഞാനങ്ങനെ പൊതുവേ പഴയ സിനിമയൊന്നും കാണാറില്ല എനിക്കെന്തോ അത് അത്ര ഇഷ്ടല്ല. ഇനിക് പുതിയ സിനിമയോട ആ താല്പര്യം
പക്ഷെ നമുക്ക് കണ്ടിരിക്കാനും ബോറടിക്കാതെ ഇരുന്ന് ചിരിക്കാനും ഒക്കെ പറ്റിയ സിനിമ പഴയ സിനിമകളാ എന്തോരു രസാ പാട്ടുകളായാലും ആ സിനിമയാലും എല്ലാം രസവാ കാണാന്
ആഹ് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കാണാത്ത കൊണ്ടായിരിക്കാം. എനിക്ക് അതിനോട് ഇത്ര താല്പര്യക്കുറവ്
അതെയോ? പക്ഷെ പഴയ സിനിമകൾ കണ്ടു നോക്കണം. കണ്ടു നോക്കുമ്പോ നമ്മൾ പിന്നെ ഒരുപാട് പഴയ സിനിമകൾ കാണാൻ തോന്നും.
ആണോ പഴയ സിനിമകളിൽ പക്ഷെ എപ്പോഴും തമാശ മാത്രമല്ലേ ഉള്ളൂ? നല്ല കഥകളൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
ആഹ് ഉണ്ട് ഉണ്ട് ഒരുപാട് കുടുംബപരമായിട്ടുള്ള കത് കഥകളും ആ ഇഷ്ടം പോലെ നല്ല നല്ല നല്ല സിനിമകളാണ് നല്ല ചിരിക്കാനും, ചിന്തിക്കാനും, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും, എല്ലാം നല്ലതായിട്ടാണ് ചിത്രീകരി ചെക്കുന്നത്.
അതെയോ? ആഹ് എന്തായാലും പറഞ്ഞപ്പോ എനിക്ക് കാണണോന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സ അനുവദിക്ക കിനില്ല ഇത്രയും നാള് കാണാതോണ്ടായിരിക്കും.
ആ ഇപ്പോഴത്തെ പുതിയാ സിനിമകളാണെങ്കിൽ വളർന്നു വന്ന തലമുറയ്ക്ക് ഒരു ഗുണംമുണ്ടാവുംന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യംന്ന് വെച്ചാല് മദ്യവും, മയക്കുമരുന്നും. ആ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ കൂടുതലും ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഉള്ളത്. പണ്ടത്തെ സിനിമയന്ന് വെച്ചാല് കുട്ടികള് വഴിതെറ്റാതിരിക്കാൻ അവര് മാക്സിമം ശ്രമിച്ചിട്ട് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനൊക്കെ ആ ശ്രമിച്ചിട്ടുണ്ട് ഈ സംവിധായകന്മാര്.
ആ അത് അത് ശെരിയാണ്. പക്ഷെ എനിക്ക് പുതിയ സിനിമയോടാണ് താല്പര്യം. പുതിയ സിനിമവുമ്പ കുറച്ചും കൂടെ നമുക്കന്താ പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടേതായ ചിന്ത പോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഒന്ന് പഴയ സിനിമകൾ കാണാതോണ്ടായിരിക്കും
ആ അത് നിങ്ങള് ഈ ജനറേഷനുള്ള കുട്ടികളല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് ആ പഴയ സിനിമയോട് ഒരു താല്പര്യം താല്പര്യ കുറവ് കാണും നമ്മള് പഴയ ഞാൻ പഴയ തലമുറയിൽ പെട്ട ആളാണ് അന്നേരം എനിക്ക് ആ ഞാൻ കണ്ട വളർന്നത് ആ സിനിമ സിനിമകളാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പം പഴയ സിനിമകളോട് ഭയങ്കര ഇഷ്ടമാണ് പുതിയ സിനിമകളോട് വലിയ താല്പര്യം ഇല്ല കാണും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ സിനിമകളാണ്
ഓ അങ്ങനെയാണോ എനിക്ക് ഒന്ന് രണ്ട് സിനിമകള് പറയാവോ നല്ല തമാശയുള്ള എനിക്ക് ഇഷ്ടപ്പെടുംന്ന് തോന്നുന്ന പക്ഷെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സിനിമ
പ ദിലീപിന്റെ സിനിമകള് പഴയ സിനിമ പഴയ ദിലീപിന്റെ സിനിമകളൊക്കെ നല്ല രസമാണ് ചിരിച്ച് ചിരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. പറക്കും തളികയും, വെട്ടവും, തിളക്കവും, അങ്ങനെ കൊറെ സിനിമകള് നല്ല നല്ല സിനിമകളാണ് ചിരിക്കാനൊക്കെ ഒരുപാടുണ്ട് നമുക്ക് നമ്മുടെ ടെൻഷൻ എല്ലാം മറ നമ്മളത് കണ്ട ചിരിച്ചൊണ്ടേ ഇരിക്കും സിനിമ കഴിയുമ്പോഴായിരിക്കും ചെലപ്പോ ള്ള കാര്യങ്ങൾ തന്നെ ഓർക്കുന്നത് അതുപോലെ നല്ല രസമായിട്ടുള്ള സിനിമകളാണ്
ഓ ഞാൻ എന്തായാലും എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ സിനിമകളൊക്കെ എന്തായാലും കാണും കാരണം പറഞ്ഞപ്പോൾ എനിക്ക് കാണണോന്നൊരു ആഗ്രഹം ഉണ്ട് നോക്കട്ടെ ഞാൻ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം
ആ ഇപ്പഴത്തെ പാട്ട്കളാണെങ്കിലും ശരിയെന്നെ കൊറച്ച് ദിവസം അടിച്ചുപൊളിച്ച് കേട്ടിട്ട് പിന്നെ പിള്ളാര് ആ പിള്ളാരായാലും മുതിർന്നവരായാലും പിന്നെ ആ പാട്ട്കളെ പറ്റി ആഹ് ഓർക്കാറ് പോലും ഇല്ല പഴേ പാട്ടുകൾ അങ്ങനെല്ല പഴേ പാട്ടുകൾ ഒരുപാട് വർഷക്കാലയിട്ട് ഇപ്പഴും നമ്മള് ഒരു പാട്ട് പാടുന്ന അതിന്റെ വരികളെല്ലാം നമ്മുടെ മനസ്സില് പെട്ടെന്ന് ഓടിയെത്തും ഇപ്പഴത്തെ സിനിമയിലെ പാട്ടുകളൊന്നും നമക്ക് ഒന്ന് സംസാരിച്ച് ഒന്ന് പാടി കഴിഞ്ഞിട്ട് അടുത്ത വരി എന്തുവന്ന് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല.
അത് ശരിയാണ് എനിക്കൊന്നു നമ്മളെയ് ഈ ബെസ്സിലൊക്കെ പോകുമ്പോ പയേ പാട്ടുകളിട്ട് ഇങ്ങനെ സൈഡ് സീറ്റില് ഇരിക്കുമ്പോ തന്നെ വല്ലാത്തൊരു എന്താ ഒര് വല്ലാത്തൊരു സന്തോഷും വല്ലാത്തൊരു അനുഭൂതിയു ആണ് അത് ഞാ ഓർക്കുന്നു.
അതെയോ ഞാന് ഇതുപോലെ ബെസ്സിലൊക്കെ പോകുമ്പോ എനിക്കി പയേ പാട്ടുകളൊക്കെ കേക്കുമ്പണ്ടല്ലോ ഞാൻ സ്കൂളിൽ പോയ കാര്യങ്ങളും സ്കൂളീന്ന് പോയി തിരിച്ച് വരു വരുമ്പോ ഞങ്ങള് ഓരോരോ വീട്ട്കളിന്റെ വീട് വീടിന്റെ മുറ്റത്തൊക്കെ അവര് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ എല്ലരേം കേട്ടോണ്ടിരിക്കുന്നതൊക്കെയാ കാണുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിൽ ഓർമ്മ വരും.
ഓഹ് എനിക്ക് പക്ഷെ എനിക്കൊന്ന് ഇപ്പൊ പുതിയ പാട്ട് കേക്കുമെങ്കിലു കൂടി പഴേ പാട്ട് ഇഷ്ട്ടാണ് കാരണം അതില് കൊറെയും കൂടെ ആ വാക്ക്‌കൾക്കും വരികൾക്കൊക്കെ ഒരു അർത്ഥവുണ്ട് നമുക്ക് കൊറച്ചും കൂടെ അനുഭവം കി ട്ടുന്നത് പോലെ തോന്നുവല്ലേ
ആ അതെ അതെ പഴയ പാട്ടുകള കേൾക്കുമ്പോ ഒരു സുഖമാ അമ്മക്ക് എന്തന്നില്ലാത്തൊരു ആനന്ദം മനസ്സില് വരും.
അതെ തീർച്ചയായും, ആഹ് എനിക്കും പ
ച്ചാ പകുതി ഇംഗ്ലീഷും പകുതി മലയാളം പിന്നെ പറയുന്ന എന്തോന്നും ആ മനസ്സിലാവത്തില്ല അങ്ങനെ എന്തെങ്കിലുവൊക്കെ ആ ഒരു പാട്ട് പാടാൻ പുതിയ പുതിയൊരു പാട്ട് പാടാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്
അത് ശരിയാ എനിക്കൊന്ന് അവിടെ ഇപ്പഴത്തെ പാട്ട്കൾക്ക് എന്താ വരികൾക്ക് എന്താ അർത്ഥം ഇല്ല അല്ലെങ്കിൽ അതെന്തിനെയാണോ വിവരിച്ചേക്കുന്നത് അല്ലെങ്കിൽ പണ്ടത്തെ പാട്ടുകളിലൊക്കെ സ്ത്രീളെക്കെ വിവരിച്ചേക്കുന്നത് കേക്കാൻ നല്ല രസവാണ് ത് പൂർണ്ണചന്ദ്രനോടും അങ്ങനെക്കെ ഉപമിക്കുന്നത് ഭയങ്കര അലങ്കാരവായിട്ട് തോന്നും പക്ഷെ ഇപ്പഴ് പ്പത്ത പാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലേ?
അതെ അതെ അതെ ഇപ്പഴത്തെ പാട്ടില് അങ്ങനെന്നുള്ള ഒരു ആ എ എന്തോ ഒരു അമ്മക്ക് തന്നെ മനസ്സ് ചെലേ വരികളൊന്നും നമ്മക്ക് പോലും മനസ്സിലാവത്തില്ല. ഈ എഴുതിയാക്ക്‌ മാത്രമേ മനസ്സിലാവത്തൊള്ളൂന്ന എനിക്ക് തോന്നത് ഈ പാടുന്ന ആക്കും കേട്ടിരിക്കുന്നവർക്കും ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല.
അതെ പിന്നെ ആഹ് അതെ പിന്നെ പാടുവോന്ന് വെച്ചാ ആൾക്കാര് അതിന്റെ വെറും എന്താ ഈണം കേട്ട് മാത്രം മൂളിക്കൊണ്ട്ടക്ക
ആഹ് എന്തെങ്കിലുവൊക്കെ വരികളായിരിക്കും പാടുന്നത് എന്തെങ്കിലും വരികള് പാടി പാടി അങ്ങ് പോകത്തേ ഉള്ളൂ
ആ ഈണത്തിന് മാത്രവാണ്
ആഹ് അതെ പഴേ ഇപ്പഴ് പഴേ ഒരു സിനിമ കണ്ട്ട്ട് നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ആ മനസ്സിൽ ആ കഥ അതുപോലെ തന്നെ കാണും പക്ഷെ ഇപ്പഴത്തെ ഒരു സിനിമ കണ്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ആ കഥ എന്ത്‌വാരുന്നു ഉള്ളത് എല്ല മറന്നു പോവും കാര്യം അതേപോലുള്ള കഥകളാ ഇപ്പഴത്തെ കഥകള്
ആ ഒരുവിധം എല്ലാം അതെ അതെ ഒരുവിധം എല്ലാം അല്ലെ?
ആഹ് ഒരുവിധം എല്ലാ മ മലയാളം മലയാളംന്നല്ല എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും എനിക്ക് അങ്ങനെയാണ് തോന്ന തോന്നിറ്റുള്ളത് ഇതുവരെ
അത് ശരിയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന് താങ്കളോട് സംസാരിച്ചു വന്നപ്പോ എനിക്ക് എവിടേക്കെയോ ഒരു ഇത് തോന്നി തൊടങ്ങി ഇപ്പഴത്തെ സിനിമകളില് ആണോ പു പഴേ സിനിമകൾ ഇള്ളാതാണോന്ന് എനിക്ക് ഒന്നു ആസ്വദിക്കാൻ കൂടുതല് തമാശകള് പഴയ സിനിമകളിലാണല്ലേ
അതെ അതെ തമാശകളായാലും അതും അതുപോലെ തന്നെ നമുക്ക് കുട്ടികള് ഇരുന്ന് കാണുമ്പോ അവരിക്കും തോന്നും ആ ഞാൻ അങ്ങനെ ചെ തേ ച് തെറ്റ് ചെയ്തുകൂടാ എനിക്കത് മോശമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തുകൂടാ എന്നൊക്കെ ഒരു തോന്നല് പഴേ സിനിമ കാണുമ്പോൾ കുട്ടികൾക്ക് ഒണ്ടാവും മുതിർന്നവരോട് അങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ള രീതികളെല്ലാം പഴയ സിനിമകളിലാണ് കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ സിനിമകള്ന്ന് ച്ചാ ടീച്ചറും കുട്ടിയുമായിട്ടുള്ള ഒരു സീൻ വരുവാണെങ്കി കുട്ടിയെ ടീച്ചർ അടിക്കു ആണെങ്കി തിരിച്ച് ആ കമ്പ് പിടിച്ചു പറിച്ച് ടീച്ചറെ അടിക്കുന്ന രീതിലൊള്ളെ സിനിമകളാണ് ഇപ്പോഴത്തെ എറങ്ങുന്നത് ഇതൊക്കെ കണ്ടാണ് ഇപ്പഴത്തെ കുട്ടികള് വളർന്നു വരുന്നത് അപ്പൊ കുട്ടികൾക്ക് തോന്നാം എനിക്ക് എന്തും ചെയ്താലും കൊഴപ്പ ഒന്നുമില്ല എനിക്ക് അങ്ങ ഈ സിനിമേല് അങ്ങനെല്ലേ കാണിക്കുന്നേ ഹീറോസ് തുവല്ലേ അപ്പൊ എനിക്കും അങ്ങനന്നെ ചെയ്യാമല്ലോ എന്നൊരു തോന്നല് എല്ലാ കുട്ടികൾക്കും ഒണ്ടാവും പഴേ സിനിമകള് പക്ഷെ അങ്ങനൊന്നും അല്ല പഴേ സിനിമകളിന്ന് വച് വെച്ചാല് ആ പിന്നെ അങ്ങനെ അ നമ്മള് അ ഹ് മു മുതിർന്നവരെ നമ്മള് ബഹുമാനിക്കാനാ പഠിപ്പിക്കുന്നേ അതിനകത്ത്
ഓ
ടീച്ചർമാരായാലും ഗുരുനാഥന്മാരായാലും ആരായാലും ആ പിന്നെ മാതാപിതാക്കളെയും ബഹുമാനിപ്പി ബഹുമാനിക്കാനും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അങ്ങനെ ചെയ്യരുത് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാണ് അന്നത്തെ
അതെ അന്നത്തെ സിനിമകളിലെല്ലാം കുറച്ച് ഗുണപാഠങ്ങള് അങ്ങനെ കേന്ദ്രീകൃതമായിരുന്നു പക്ഷെ ഇപ്പഴ് ആ കുടുംബ സ് സിനിമകളായിരുന്നു കുടുംബ ചിത്രങ്ങളായിരുന്നു ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു കൊറച്ചും കൂടെ വ്യക്തികേന്ദ്രമായി ഒരു നായകന് ഒരു നായിക അല്ല ഒരു നായകന്റെ കഥ അല്ലെങ്കിൽ ഒരു പ്രേതത്തിനെ കഥ അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി ഒരാളിലേക്ക് മാത്രം പോകുന്നു ഇപ്പ സിനിമ പണ്ടുള്ള സിനിമേല് ഒരു സിനിമേല് കൊറേ കഥാപാത്രങ്ങളും നേ കേട്ടിട്ടുണ്ടേ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കഥാപാത്രങ്ങള് ചുരുങ്ങി അല്ലെ
അതെ അതെ ഇപ്പൊ രണ്ടു പേര് വെച്ച് പോണോങ്കിലും ഒരു ചല ചരിത്രം നിർമിക്കാം ഒരാള് വെച്ചുവെണേലും കഥ ഒണ്ടാക്കി പോവാം ഉം പക്ഷെ പണ്ടെന്ന് വെച്ചാല് ഒരു കുടുംബം കുടുംബം എന്ന് പറയുമ്പോ ആ വീട്ടില് അച്ഛന് അമ്മ ചേട്ടൻ ചേച്ചി കൂട്ട്കാര് അവറെ വീട്ടുകാര് എല്ലാരും ഒരു കുടുംബത്തിതന്നെ ആ ഒരു ഒരുപാട് പേരടങ്ങിയ കുടുംബ ആയിട്ടാ അവര് വീട്ടിലിങ്ങനെ കഴിയുന്നത് ആ കാ കഴിനീട്ടാണ് കാണിക്കുന്നത് ഓരോരോ സീൻസിലും ഞമ്മള് ഓരോരോ ഇതായിട്ട് കാണുന്നു പക്ഷെ ഇപ്പഴത്തെ ചെ ചെലച്ചിത്രത്തിലാണെങ്കില് നമ്മള് കാണുമ്പഴാണെങ്കി ഒരു വീട് ഒര അച്ഛൻ ഒരമ്മ ഒരു കുട്ടി എന്നുള്ള രീതിലാ കാണുന്നത്. അവിടെങ്ങ് നടക്കുന്നെ കാര്യങ്ങളും
ആ അതന്നെ അതു അല്ല ഇപ്പ കുട്ടിക്ക് എന്തെങ്കിലും എന്താ ഒരു ദുരു ഉപേ എന്തെങ്കിലും എന്തേരു കാര്യത്തിനോട് എന്താ ദുരുപയോഗം ഉണ്ടെങ്കി കൂടി അതില് അവസാനോ കുട്ടിക്ക് കിട്ടുന്ന ശിക്ഷയോ അല്ലെങ്കി ആ കുട്ടി ചെയ്യുന്ന തെറ്റാണോ എന്നൊന്നും മനസ്സിലാക്കാൻ ഒരിത് കൊടുക്കുന്നില്ല ഭയങ്കരായിട്ട് എന്താണ് നായകന് പ്രാ പ്രാധാന്യം കൊടുത്തലേ നായകൻ ചെയ്യുന്നത് നല്ലതാണ് ഇന്ന് കുട്ടി കാണുന്ന കുട്ടികൾക്കും തോന്നും ഓ നായകൻ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഞാനും തെറ്റ് ചെയ്തെഴിഞ്ഞ ജീവിതത്തി ഞാന് രക്ഷപ്പെടാം അതിനൊക്കെ തന്നെ ഞാനിപ്പോ പറഞ്ഞപ്പോ ഓർത്തെ ഞാനിപ്പ അടുത്തൊരു സിനിമ ഒണ്ടാരുന്നു അതില് ഒരു കൊലപാതകമാണ് പക്ഷെ ആ സിനിമയില് കൊലപാതകം ചെയ്യുന്നത് ഏ ഒരു എന്താ കൊറെ ആള് ഒരു കുടുംബം മൊത്താണ് കുടുംബ കൊലപാതകം ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ കുടുംബം ആ എന്താ ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുന്ന് വെച്ചാ അതിനൊരു ആറ്
അതെ അതെ അപ്പൊ അവർക്ക് തെറ്റ് ചെയ്താലും ഞാൻ രക്ഷപ്പെടും എന്നൊരു ചിന്ത ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവും
ആഹ അതെ അതെ അതാ അത് കാണുമ്പോ അവർക്കൊരു എന്താ ഉള്ളിലൊരു മാനസികമായിട്ട് ഒരു ഇതില്ലന്ന് വെച്ചാ ജീവിതമാണ് അല്ലെങ്കിൽ സിനിമ ഏതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. രണ്ടും അവരെന്തായിട്ട് കാണുവാ എന്റെ ജീവിതവും ഒരു സിനിമ പോലാണ് ഞാൻ തെറ്റെയ്താ പ്രശ്നല്ലന്നാണ് ഇപ്പത്തെ തലമുറ ചിന്തിക്കുന്നത്.
അതെ അതെ അതെ ഇത് നിന്നൊരു മാറ്റം മാറ്റ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഇനി അങ്ങോട്ടുള്ള തലമുറയിലും ഇങ്ങനെയൊക്കെ ആ പിന്നെ ഒരുപാട് ചിന്തകളൊക്കെ വരുന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇവര് കൂടുതലും സിനിമകൾ കണ്ടാണ് പുറം ലോകം എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നത്. അല്ലാതെ നമ്മള് ഇപ്പഴത്തെ തലമുറയില് മുതിർന്നവര് ഉപദേശിച്ചു കൊടുത്താലൊന്നും കുട്ടികൾ നേരെയാവില്ല. ഇതുപോലുള്ള സിനിമകളൊക്കെ കണ്ടാണ് പിള്ളേർ ഇങ്ങനായി പോവുന്നത്.
അതെ അതെ എനിക്ക് തോന്നുന്നു എന്താണ് സിനിമ ഏതാണ് ജീവിതം എന്താണന്ന് അവർക്ക് മനസ്സിലാക്ക. അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും വെറും കഥാപാത്രമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാക്കി കൊടുക. അച്ഛനമ്മമാരാണെങ്കിതന്നെ അധ്യാപകരാണെങ്കിലും തന്നെ അങ്ങനെയൊക്കെ കുറച്ച് അവരൊന്ന് മനസ്സിലാക്കിപ്പിക്ക. അല്ലാതെ വെറുതെ നായകൻ നായിക പരിവേഷം മാറ്റി അതൊന്നൊല്ല ജീവിതംന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കുംന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അപ്പൊ പിന്നെ പഴയ സിനിമയാലും പുതി പുതിയ സിനിമയായാലും കുട്ടികൾ കാണട്ടെ അവർക്കതൊരു ഗുണപാഠമാക്കി എടുക്കാൻ പറ്റുന്ന രീതി ൽ അവരത്ടുക്കട്ടെ
ആ അതെ അതെ അവര് എ ങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനാണ് കാര്യം.
അതെ അതെ തീർച്ചയായും ആ ആ എന്തായാലും സിനിമകൾ എല്ലാരും കാണട്ടെ എല്ലാരും ആസ്വദിക്കട്ടെ.
ആ ഇത്രയും നേരം എന്നോട് സംസാരിച്ചത് വളരെ സന്തോഷമു ണ്ട്.
എനിക്കും വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരാശയമായിരുന്നു ഇത് ഓ ശരി ശരി